എന്തൊക്കെ വിശേഷം സുഖല്ലേ?
ആഹ് സുഖാണ്.
എവിടെള്ളത്?
ഞാന് വീട്ടിൽ
ഉം. ഭക്ഷണൊക്കെ കയ്ച്ചിലേ?
ഓഹ്
ഉം പിന്നേ വേറെന്താ? ഏഹ് ആഹ്, കെടന്നിട്ട്ങ്ങനെ ആലോചിക്കാണ്, അതായത് ഈ മനുഷ്യ സമൂഹം എന്നുള്ളൊരാ വിഭാഗം അത് വളരെ പ്രധാനപ്പെട്ടൊര് ചർച്ച ചെയ്യേണ്ട ഒരു വിഷ് യാണ്. ഈ മനുഷ്യ സമൂഹം ഞമ്മള് ഓരോരുത്തരും ചിന്തിക്കുമ്പളാണല്ലോ അയ്നൊര് ദൃഷ്ടാന്തം ഇണ്ടാവാ അപ്പൊ ഞമ്മള്ങ്ങനെ ജീവിക്കുമ്പോ ഒര് പിന്നേ, മനുഷ്യ സമൂഹത്തെ കുറിച്ച് നമ്മള്ങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട ആവശ്യണ്ട്.
ഉം ഉം
വലിയൊരു സമൂഹാണ് മനുഷ്യ സമൂഹം എന്നുള്ളത്. അയ്ന് ധാരാളം പ്രത്യേകതകള്ണ്ട്. അതായത് നമ്മള് ഒര് വ്യക്തി ഒര് മനുഷ്യ സമൂഹത്തില് ജീവിക്കുമ്പൊ, എങ്ങനൊക്കേണ് ഏഹ് ജനങ്ങളോട് പെരുമാറേണ്ടത് എന്നൊക്കെ. അതായത് മനുഷ്യ സമൂഹം എന്നത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതും പൊതുവായ ഭൂപ്രദേശം സംസ്കാരം ആചാരങ്ങൾ നിയമങ്ങൾ എന്നിവ പങ്കിടുന്നതുമായ മനുഷ്യരുടെ കൂട്ടായ്മയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യ സമൂഹം എന്നുള്ളത് ഒരു വ്യക്തിക്ക് ഒറ്റക്ക് ജീവിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വവും പുരോഗതിയും നൽകുന്നതാണ് സമൂഹം നമ്മൾ ഒറ്റക്ക് ജീവിക്കുന്നതിനേക്കാൾ ആഹ് ഒരു മനസ് മനസ്സിലേക്ക് ഒരു സമാധാനവും പരസ്പര സഹായവും പ്രയാസങ്ങളില്ലാതെ ജീവിക്കാന് മനുഷ്യ സമൂഹത്തോട് ബന്ധപ്പെട്ട് ഞമ്മൾ ജീവിക്കണം നല്ല മനുഷ്യരുമായിട്ടുള്ള സഹവാസങ്ങൾ വേണം അതായത് ഒറ്റപ്പെടൽ അവിടെ ഒല വിജയം ഉണ്ടാവൂില്ല അപ്പൊ നഞമ്മ ഒരു നല്ല കാര്യങ്ങള്ൾ ചെയ്യുമ്പോൾ അവിടെ ഒത്തൊരുമിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്ന ഒരു കൂടിയാലോചന നടത്തിയിട്ടാണ് ഓരോ സാമൂഹികമായിട്ടും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അ മനുഷ്യ സാമൂഹ ത്തിന് വളര അധികം പ്രാധാന്യം നൽകുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വിഷയത്തിൽ പറയാനുള്ളത്
അതെ ഇപ്പോം ഇവിടെ എന്തേ ഒരുപാട് എന്ത് ജീവജാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മള്മ്മുക്ക് കൂടുതൽ ഒന്നാമതോ എന്ത വെച്ചാൽ നമ്മക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിവില്ല എന്നല്ല നഞമ്മളൊക്കെ ഈ കേട്ട കഴിവിയുള്ളതാണ് ഈ ദിനോസറ അതുപോലെ തന്നെ മാമത്തുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പസ അധിക്കും മുുമ്പ് ചിലപ്പം പല ജീവികളുകൾ ജീവിച്ചു പോയിട്ടുണ്ടാവാാം ഏ പിന്നെ ഈ ഹിന്ദി പഠനങ്ങളൊക്കെ പറഞ്ഞ എന്താ വെച്ചാൽ വത്യാം മനുഷ്യനെ ഏറിപ്പായ ഒരു പന്ത്രണ്ടായിരം വർഷം വരെയൊക്കെയ ഉള്ളൂ വറ പയക്ക ഉണ്ടാവാുക അതിന് മുന്നേ അപ്പൊ അതിന് മുന്നേ അസ്ഥിക്കൂടങ്ങൾ ഇവിടെ കിട്ടണില്ലേ ചോദണ്ടാവോ പക്ഷേ അതൊക്കെ മനുഷ്യന്മാർതാവുന്നില്ല വേറെ ഏതും ജീവികൽതായിരിക്കും മനുഷ്യന്മാരും അവിടെ അപ്പൊ അയിന് ഏശം ഉണ്ടായ മനഷ്യന്മാരി ഇത്രയും കാലം ഇപ്പൊ അതിലൊക്ക്െ ന്ത് ബുദ്ധി ഉണ്ട ബുദ്ധി വിവേകക്കുള്ള ഒരു മനുഷ്യൻ ജീവിച്ചാല എന്നല്ല ഈ ലോകത്തിന് ചിലപ്പം മനുഷ്യ മാത്രമായിരിക്കും അതൊരു മനുഷ്യൻന്റെ പ്രത്യേകത
ഉം
ആഹ് അതുപോലെ തന്നെ ഇവിടെ ഇത്രയും കാലം ജീവിച്ച ജീവജാലങ്ങൾക്കില്ലാത്ത
ഉ
അവർക്കൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത എന്ത് പല കാര്യങ്ങള നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഏ ഉദഹാനത്തിരണെങ്കി ഈ പുതുയിക കാലം മോഡേൺ വേൾഡ് അതൊക്കെ നമ്മുടെ ഉൽപാദന യിട്ടല്ലേ ഇതിനുള്ള മുന്നുള്ള ആൾക്കാർക്കൊന്നും അത് കണ്ടെത്ത സഹക്ക സാധിച്ചിട്ടില്ല ഹ് വെളിച്ച നമ്മളെ കാല പുരുച്ഛന്മാരാണ് കണ്ടെത്തെ മൃഗങ്ങളല്ല അതിനന് മുന്നുള്ള കാലഘട്ടത്തിലുള്ള ജീവിജാലങ്ങളന്നല്ല അപ്പം എന്ത് മനുഷ്യര് അല്ലെ മനുഷ്യ എന്ത് ജന്മങ്ങൾക്കൊരു പ്രത്യേക എന്ത് പ്രത് പ്രത്യേകത ഉണ്ട് ഏ അവര് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളതാണ് അതെ പിന്നെ നിങ്ങക്ക് എന്തൊക്കെയ കൂടുതൽ എന്തെങ്കിലും
അതായത് ഈ മനസ്സ്യ സമൂഹത്തിനു പറഞ്ഞാല് ങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് സവിശേഷതകളുണ്ട് അതായത് സമൂഹത്തിലെ അംഗങ്ങൾ പര പരം ആശയവിനിമയം നടത്തുകയും വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആശ്രയിക്കും ക്കുന്നു ആരെയും ആശ്രയിക്കാതെ നമുക്ക് ഒറ്റക്ക് ജീവിക്കാൻ കഴിയൂല്ല അതേപോലെ തന്നെ കുടുംബം, സൗഹൃദങ്ങൾ, തൊഴില്, ബന്ധങ്ങൾ. പിന്നെ എന്നിവയെല്ലാം ഇത് ഏ ഇത് പെടുന്നുണ്ട് ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗത്തിന് പെട്ടതാണ് എന്ത്. കുടുംബങ്ങള്. സൗഹൃദങ്ങള്, തൊഴില്, ഇതൊക്കെ മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്പോൽ തന്നെ ഓരോ സംസ്കാരങ്ങളുണ്ട് ഓരോ സമൂഹത്തിനും അതിന്റേതായ. ഭാഷ കല സാഹിത്യം ആഹാര രീതികള് അതേപോലെ തന്നെ. വസ്ത്രധാരണം, വിശ്വാസങ്ങൾ, എന്നിവ ഇണ്ടാകും. ഇതാണ് ആ ഒര് മനുഷ്യന്റെ. ഒര് അവനെ തിരിച്ചറിയാനുള്ള ഒര്. പ്രധാനപ്പെട്ട കാര്യം അതായത്. ഓരോ സമൂഹത്തിനും ഏഹ് നമുക്കറിയാം വ്യത്യസ്തമായ. ആ സമൂഹക്കാരു പണ്ട് ഓരോ വ്യത്യസ്തമായ ഭാഷകള്. അരുടെ ആഹാര രീതികളിൽ മാറ്റണ്ടാവും. അവരുടെ വസ്ത്രധാരണങ്ങളിൽ മാറ്റം ഇണ്ടാവും. അതേപോലെ തന്നെ പല കഴിവുകളിലും അതിൽ മാറ്റംണ്ടാവും. ഇങ്ങനെയൊക്കെ പലെ മാറ്റങ്ങള് ഓരോ സമൂഹത്തിനുണ്ട്. അതേപോലെത്തന്നെ ഒരു മനുഷ്യനാവുമ്പോ മൃഗങ്ങളെ പോലെയല്ല. അവൻക്ക് ജീവിക്കാൻ ഇവിടെ കൊറേ നിയമങ്ങളും നിയന്ത്രണങ്ങളും ആവ്ശ്യാണ്. അതില്ലെങ്കില് ഇവിടെ ഒരു. പാട് തെറ്റുകള് വർദ്ധിക്കും അതായത് ഇപ്പോൾ. തെറ്റ് ചെയ്യുന്നവന് അവൻക്ക് ഒരു നിയമം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ. ഇവിടെ ഇതിനേക്കാൾ വലിയ അക്രമങ്ങളും അനീതികളും ഇവിടെ നടക്കുമായിരുന്നു. അതുകൊണ്ട് ചെല നിയമം ഹ് നിയമങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളും ഉണ്ട്. സമൂഹത്തില് സമാധാനവും അച്ചടക്കവും നിലനിർത്താൻ. ചില രേഖപ്പെടുത്താത്ത ആജാരങ്ങളും. ആ രേഖയിൽ കാണൂല പക്ഷെ ആജാരങ്ങളിൽ ഇണ്ടാവും അതേപോൽ തന്നെ രേഖ. പ്പെടുത്തിയ നിയമങ്ങള് ഭരണഘടനാ നിയമ വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഹ് ഇന്ന തെറ്റ് ചെയ്യുന്നവർക്ക് ഇന്നതായിട്ടുള്ള ശിക്ഷ. നിയമനടപടികള്. അതേ പോലെ തന്നെ പിന്നെ ഹ് അങ്ങനെ ഒരു നിയമം. ഇപ്പോ മോഷ്ട ഹ് മോഷണ കുറ്റം പല രീതിയിലുള്ള തെറ്റ് കുറ്റങ്ങളും ഈ ലോകത്ത് നടക്ക്ണ് ണ്ട്. അതിനൊന്നും ഹ് തടുക്കാന് അവർക്കൊര് ശിക് ഷ, നിയമങ്ങൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ. ആരെയും പേടിക്കാനില്ല എന്ന ചിന്തയില് ഇതിനേക്കാൾ. വലിയ അക്രമങ്ങളും, അനീതികളും, തെറ്റുകുറ്റങ്ങളും, ഇവിടെ നടന്നിരുന്നു. പക്ഷെ നിയമങ്ങള് വെക്ക്ണത് നല്ലതാണ് അപ്പൊ കൊറേയൊക്കെ എന്തയ്യും തെറ്റുകുറ്റങ്ങള്. കൊറയും ഓരോ കർശന നിയമങ്ങൾക്ക് കൊണ്ട് വരുമ്പോ ഇങ്ങക്ക് വി. ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ചിട്ട്.
നിങ്ങള് പറഞ്ഞ എന്ത് ഈ നിയമങ്ങളും. കാര്യങ്ങളില് ഏറ്റവും കൂടുതൽ പ്ര പങ് പ്രധാന പങ്ക് വഹിച്ച ഒരു വിഭാഗാണ്. മതംന്നുള്ള മതം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം എന്ത് പ്രാധാന്യണ്ട്ന്നുള്ള ആ നിങ്ങള് പറഞ്ഞ ആ കാര്യത്തിൽ നമുക്ക സ്സിലാക്കാൻ സാധിക്കും അതായത് ഇവിടെ ഈ ലോകത്ത് മതം ഇല്ലായിരുന്നെങ്കില് ഇപ്പം ഉദാഹരണത്തിന് ഒരു മതട്ക്ക ഏഹ് ഇസ്ലാമതം ഇസ്ലാമതം വര്ന്നയ്ന്റെ മുമ്പ് ആ അറബികൾടെ നാട്ടിൽണ്ടായിരുന്ന എന്തേ മനുഷ്യരാശിക്ക്പോലും എന്ത് അംഗീകരിക്കാൻ പറ്റാത്ത പലകാര്യങ്ങളും ആ അറബികാലത്ത കാലഘട്ടത്തില് അവ ഉണ്ടായിര്ന്ന് അത് അവരുടെ എന്ത് ഏഹ് അവരുടെ ചുറ്റുവട്ടത്തില് അതെന്തായിരുന്നു അതിനെ ചോദിക്കാനും പറയാനും ആരുല്ലാതെ അതിങ്ങനെ കാലങ്ങളായി കാലങ്ങളായി നടന്നിങ്ങനെ പോര ആയിരുന്ന് അതായത്പ്പോരു പെൺകുട്ടി ജനിക്കാണെങ്കിൽ അതിനെ ജീവനോടെ ജീവനല്ലാതെ കുഴിച്ചുമൂടെ അല്ലെങ്കി നാടുകടത്തെ അങ്ങനെയൊക്കെ ചെയ്യ അവരുടെ എന്ത് അവ്വ്ടെ ചെറിയആളാവട്ടെ അതായത് ഏഹ് പാവങ്ങളാവട്ടെ പണക്കാരനാവട്ടെ എന്നില്ലാതെ ആ മൈൻഡില് ജീവിച്ച് അതായത് ഇക്കൊരു പെൺകുട്ട ണ്ടായാല് അതൊരു മോശംകാര്യാണ് ള്ളരുചിന്ത പിന്നെ അവ്ട്ക്കൊരു മതത്തിൻ്റെ എന്ത് കടന്നുവരവിൽ എന്ന് മാറ്റും അതേപോൽതന്നെണ് പല കാര്യങ്ങളും ഇപ്പം ക്രിസ്തുമതആവട്ടെ പലേ സ്ഥൽത്തും ക്രിസ്തു മതങ്ങൾ എന്ത് അവിടുത്തെ എന്ത് ഏഹ് വിദ്യാഭ്യാസ രംഗത്ത് അതുപോൽതന്നെ ഏ മികച്ച ജീവിത ശൈലി കൊണ്ടരുണ്ടെയിനി അതുപോലെ തന്നെ എന്ത് ഏഹ് സമ്പത്ത് ധന ഉണ്ടാക്കണേല് ഇങ്ങൻത്തെ എല്ലാ കാര്യങ്ങളിലും ഈ ഓരോ മതങ്ങൾക്കും ഓരോ മതത്തിന് മാത്രം എടുത്തുപറയല്ല എല്ലാ മതങ്ങൾക്കും വ്യത്യസ്ത വ്യത്യസ്തമായ എന്ത് പ്രാധാന്യണ്ട് അതുപോൽതന്നെ ഉം എന്ത് ഈ നീങ്ങള് പറഞ്ഞാ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോണ്ടാവാണ നിയമ സംഹിതകൾ ഓരോ മ ഈമത ഇപ്പൊ ഈ മതഇല്ലാന്ന് പർഞ്‌വര്ന കൊർച്ച് ആൾക്കാര്ണ്ടല്ലോ അവരിൻ അവരെ ഏ അവരിലുള്ള എറ്റവും ബുദ്ധിമോശം എന്താവെച്ചാ അതാണ് അവർക്ക് ജീവിതത്തിലെന്ത് എന്തും ചെയ്യാന്നുള്ളൊരു സ്വാതന്ത്ര്യണ്ട് പക്ഷെ അത് എന്ത് അവരുടെ ലൈഫ് വെച്ച് നോക്കുമ്പോ അത് നല്ലതായിരിക്കാം പക്ഷെ അവരുടെ ലൈഫ് നമ്മളിലേക്ക് കടന്നുകയറ്റം നടത്തുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യാണ് അതായത് ഇപ്പോ മു അവരുടെ ഒരു സന്തോഷം നമ്മളിലൂടെ അതായത് നമ്മളെ തല്ലുമ്പോളാണെങ്കി കിട്ടണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അവിടെയാണ് ഈ മതം നിയമൊക്കെ പ്രവർത്തിക്ക്ണ് അവ ആ കാര്യത്തില് അവർക്കൊരു എന്ത് മറുപടിണ്ടാവുല അവര് അയിനെ കുറിച്ചൊന്നുമുണ്ടൂല അപ്പളാണ് ഈ മതത്തിന്റെ പ്രത്യേകത വരനെ അപ്പം മതവിടെ പ്രവർത്തിക്കും അതായത് ഈ മനുഷ്യന്റെ മോളില് കടന്ന് കയറ്റം ആർക്കും പറ്റൂല്ല അത് വേറൊരു മനുഷ്യനാണെങ്കിലും അപ്പൊ അവിടെ നിയമം പ്രവർത്തിക്കണം എന്താണോ ചെയ്യേണ്ടത് അത് മതം ചെയ്യും ന്നുള്ളാണ്.
അതെ അതെ ഒരു മനുഷ്യനാകുമ്പോ ഒര് പിന്നെ മൃഗങ്ങളെ പോലെയല്ലാ ചില നിയന്തർണങ്ങളും നിയമങ്ങളൊക്കെ ണ്ടാവണം. മനുഷ്യരോട് മനുഷ്യ സമൂഹത്തോട് നല്ല രീതിയിൽ പെരുമാറണം. ഹേ പിന്നെ സ്വയം നിയന്ത്രിക്കാൻ ഏഹ് തെ റ്റ് കുറ്റങ്ങളിലേക്ക് പോവാതെ അതുപോലെ തന്നെ ഏഹ് നല്ല ഒരുമാ ട്ട് എന്ത് യ്യാ കൂട്ട് കെട്ട്ണ്ടാവ അങ്ങനെ പിന്നെ നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽക. ഇതൊക്കെ ഒരു മ നല്ലൊരു ഉത്തമ മനുഷ്യ സമൂഹത്തിനുള്ളൊരു മാതൃകയാണ്. അപ്പ ഇതിനെ പറ്റിയിട്ട് കെറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷെ ഇപ്പോ പിന്നെ പറയാനുള്ള സമയം ഇല്ലാത്തോണ്ട് ചെറിയ തെരക്ക്ണ്ടാവോണ്ട് ന്നമക്ക് അട്ത്ത കോൾ അയ്നെ പറ്റിട്ട് ബാക്കി സംസാരിക്കാല്ലേ?
ഓക്കെ
ഓക്കെ ശരി